ഹലോ? ഹലോ കേക്കാല്ലേ
അല്ലാ
ആഹ് കേക്കാല്ലേ
ആഹ് പ്പോ കേക്കുണ്ട് അസ്ലാമലൈ
എന്താ വിവരം വലയ്ക്കുമുസ്സലാം
നെറ്റിന്റെ പ്രശ്‌നണ്ടോ ഇങ്ങക്ക് സുഖാണ് അൽഹംദുലില്ലാഹ് ആഹ് ഇതൊരു മുറിഞ്ഞൊര് കേക്കും പോലെ
ആഹ് ചോറ്ഴിച്ചാ
ചോറെയ്ച്ചിട്ടില്ല വൈച്ചാന് ആവ്ണല്ലെള്ളൂ പള്ളിക്കക്കൊയതാണ് ഹസ്ബൻഡ്
ആഹ് നാട്ടില്ള്ള ആളാ
ആഹ് നാട്ടില്ള്ള ആളാണ്
ആഹ്
ഇങ്ങ ളതോ
നാട്ടിൽ ഒള്ള ആളാണ് പക്ഷെ ഞാനിപ്പ എന്റെ വീട്ടിലാാണ്
ഏ ഏ എന്തേങ്കിലും വർക്ക് ചെയ്യണ്ടോ
ഇയ്യ ഞാാനിങ്ങനെ ചെറിയ ഓൺലൈൻ വർക്ക്ഒകോ ഉണ്ട് വേറെ വർക്കൊന്നുമല്ല ഹൗസ് വൈഫ് ആണ് ഒരു മോനുണ്ട്. ഇപ്പം ഓനെ നോക്കി നിക്കനൊ
ആഹ് ആഹ്
ഉം നിങ്ങളിപ്പോ നിങ്ങളെ വീട്ടിലാണോ?
അല്ല ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ.
എന്താണ് ഫുഡ് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല ഇല്ല വെറും ചോർ ആണ് കറിയ ഇറച്ചി കറിയക്കെ കണ്ട് എർച്ചിണ്ട്
വെള്ളിയാഴ്ചയായിട്ട് ഇറച്ചി കഴിട്ടുണ്ടാവൂല്ലേ?
ആഹ് ബീഫ്ണ്
ആഹ് എന്താണവല്ലേ എല്ലാരും ബീഫാ വാങ്ങാ
ആഹ്
അതിന്റെയൊരു ഞങ്ങൾക്കും ബീഫ ഉണ്ട് എന്താ ബീഫ് കറി ഉണ്ട് പിന്നെ സാദാ ചോറും പയറും ഉപ്പേരി
ആഹ് ആഹ്
ഇന്റെ ഫുഡ് കഴികൽ കഴിഞ്ഞു മരുന്നുണ്ടായിരുന്നു അപ്പൊ
ഏഹ് നോർത്തെനെ ആഹ്
ഞാന് കുട്ടിക്ക് നാല് വയസാവ്ണ് എന്താ സെപ്റ്റംബർ വന്നാൽ നാലാവും. ഇങ്ങക്ക് എത്ര കുട്ടികളാ
ഇനിക്കൊന്ന് തന്നെയ ഒള്ളൂ
എത്ര വയസായി
ഓള് പ്ലസ് വൺ ക്ക് ആണ്
ഏഹ് എന്താ പ്ലസ് വൺക്ക് ആകൂല്ലേ ഇഞ്ഞ്
ആഹ് ഇഞ് പ്ലസ് വൺക്ക്
ഏതോ ഏത് കോഴ്സ് എടുക്കണന്ന് പറഞ്ഞോ
ഓള് സയൻസിന് തന്നെ
ബയോളജി സയൻസ്സാ
അല്ല കമ്പ്യൂട്ടർ സയൻസ്
കമ്പ്യൂട്ടർ സയൻസ് ആവുംല്ലേ
ആഹ്
മറ്റേത് കുറച്ച് ടാസ്ക് ആണ് എന്താ പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതല്ലേ
ആ ബയോളജി ഒൾക്ക് പെതുവെ ഇഷ്ടല്ല ബയോളജി
ആഹ്
കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പിന്നെ എൻട്രൻസിന്റെ അതി കൂടെ എൻട്രൻസ് പഠിക്കണ്ട്
അപ്പൊ കൊഴപ്പില്ലല്ലോ അടുത്ത എന്തെലും തുടർ പടനൊക്കെ എന്തെേലും ആണെക്കിൽ അത കൂടെ റെഡി ആക്കാലോ ഉം ഇങ്ങള് സ്വന്തമായിട്ട് വീട്ടിലാണ് സ്വന്തമായിട്ട് വീട്
ആ സ്വന്തമായിട്ടന്നെ ആഹ്
ഉം
ആഹ് ഹസ്ബൻഡ് ഞാനും മോളും
ആ ഒരു മോള് ഒള്ളു
ഒരു കുട്ടിന്നെ ഒള്ളു. ആഹ്
ഏഹ്
അന്റത് ഏതാ മോനേയ്ക്കാരം അല്ലേ
ആ എനിക്കൊരു മോനാ
ആഹ് അംഗനവാടി സ്കൂളിലൊന്നും പോവുണ്ടാവില്ല ആഹ്
ഇല്ല ഭർത്താവിന്റെ വീട്ടില് അംഗനവാടി കൊറച്ച് ദൂരത്താ പിന്നെ നമ്മളപ്പ നമ്മളെ വീട്ടേക്ക് വരെ പതിനഞ്ച് ദിവസം ഇരുവസും അങ്ങനൊ ഒരു ലീവനല്ലേ ചെലപ്പം അപ്പൊ ഇവിടെ അങ്ങനെ വന്ന് കൊണ്ടയി നിർത്താനന്നിട്ടില്ല പിന്നെ മോനെ വീട്ടിലി ഇങ്ങനെ വെറുതെ ഇരിക്കണ്ട ഫോണമ്മേ ഇങ്ങനെ കളിക്കണ്ടന്ന്ച്ചിട്ട് ഞങ്ങള് ന്ന് അവിടുന്ന് വീട്ട്ന്ന് ഇറങ്ങിയപാടന്നേ സ്കൂൾണ് ചെറിയ ഗവൺമെന്റിന്റെ സ്കൂ സ്കൂളുണ്ട് അപ്പൊ അതില് ചെർ കജിത പക്ഷെ ഒരു കൊല്ലത്തിനൊക്കെ നമ്മളങ്ങനെ ചേർക്കാൻ നമുക്ക്ന്നെ ചോദിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടല്ലച്ചിട്ട് പിന്നെ അങ്ങനെ ചോർത്തില്ല ഇനീ അടുത്ത കൊല്ലം നോക്കണം
ആഹ്
ഇങ്ങള് ഇങ്ങളെ വീട്ടിലൊക്കെ പോയിനിലെ
ആ പോയിന്നു ആ ഞങ്ങള്ന്ന് പോട്ടെച്ച് ങ്ങനെ നിക്കേന്നു അപ്പൊ മഴെയ്തു പോയിട്ടില്ല ആ നാളേം മറ്റന്നാളും ലീവാണ് ഇല്ല ഇവടെ അട്ത്തെന്നെ അട്ത്ത്ക്കെന്നെണ്
ആ
ഹസ്ബന്റ് നി പള്ളികയ്ഞ്ട്ട് വന്നിട്ട് പോകാർഞ്ങ്ങാണ്ട് പോയിട്ടില്ല ഓള്ന്ന് പോയിട്ടില്ല ഓൾക് ലീവാണ്
ഓക്കെ തൊടങ്യോപ്പോ ഏ
ആ ഓള് ചേർത്തിക്കുണു പ്രൈവറ്റായിട്ട്
ആഹ്
എൻട്രൻസ് രണ്ട് കൂടി ആയപ്ലേ പ്രൈവറ്റിൽ ചേർത്യേതാ അപ്പൊ ക്ലാസ് തൊടങ്ങിട്ട് ഇപ്പോ കഴിഞ്ഞ മാസം എട്ടാന്തി തൊടങ്ങി
ആ ഗവൺമെന്റാവുമ്പോ നമുക്ക് എൻഡ്രൻസിന്റെ ക ക്ലാസ്സൊന്നുംണ്ടാവൂല
ട്ടൂലല്ലൊ അത് പിന്നെ ഓൺലൈനായിറ്റൊക്കെണ്ട് അങ്ങനായപ്പോ കുട്ട്യാള് ഇരികൂല പർഞ്ങ്ങാണ്ട്
ഇവന് ഓൺലൈനില് പഠിക്കുമ്പോ നമ്മളി ഫോണെന്നല്ലേ
ആ അത് പിന്നെ വെല്ലാ നോക്കലൊന്നുണ്ടാവൂല്ല റെക്കോഡ് ക്ലാസ്സൊക്കൊ പിന്നെ അങ്ങനെ പെന്റിങ് കേറിട്ട്
ഉം
പണ്ടേ ചേർത്യേതാ അപ്പൊ ക്ലാസ്സൊടങ്ങിക്കുണു ഇന്നോൽക്കില്ല ന്ന് ബയോളജിക്കാര്ക്കാണ് അപ്പോൽക്ക്ന്നില്ല
ആ ല്ല ങ്ങളെ വീട്ടിലപ്പൊ ആരൊക്കെള്ളത്
ൻക്ക് രണ്ടാങ്ങളാര് മ്മ പ്പ മൂന്നു മക്കളാണ്
ഏ
ഹസ്ബെന്റിന് നാ നാലെട്ട് മക്കളാണ് നാലാണും നാല് പെണ്ണും
ഭർത്താവിന്റെ പൊങ്ങന്മാരെ കല്യാണം കഴ്ഞ്ണൊ
ആ ‌ എല്ലാര്തും കയ്ഞ്ഞു
ഏ അവര് വേറെ വേറെ വീട് വെച്ച് പോയിട്ട്ണ്ടാവുല്ലേ
ആ‌ എല്ലാരും വേറെ വീടായി മ്മ ണ്ട് പ്പ മരിച്ച്ക്കുണു
ആ ഉമ്മ പ്പ ആരപ്പാ
ചെറിയ മകന്റെട്ത്ത്ണ്ട് മ്മ
ഉം പിന്നെ
നമ്മൾക്ക അൻക്കാരൊക്കെള്ളത്
ന്റെ വീട്ടില് ൻക്ക് രണ്ട് കാക്കാര് പിന്നെ ഞാന്, ഉമ്മ, ഉപ്പ കാക്കാന്റെ കല്യാണം പ്പതാ കഴിഞ്ഞ മാസം കഴിഞ്ഞു ആളെ വൈഫിന്റെപ്പൊ വീട്ടില് പിന്നെ ഭർത്താവിന്റെ വീട്ടില് എന്താവരും ഇതേപോലെ രണ്ടാ മക്കളും ഒരു പെണ്ണും ഉമ്മീം അതിലവടെ താത്താന്റെ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ട്യോള്ണ്ട്
ആ
ങ്ങനെ
സമയം നോക്കിക്കൊണ്ടിട്ടോ പത്ത് ൻറ്റായ ഓഫാക്കിക്കോണ്ടി ന്റെ ഫോണിനൊരു കംപ്ലൈന്റ് ണ്ട് ചെർതായിട്ട് അത് ചെൽപ്പത് വർക്കെയ്യൂല ചെ പ്പൊ ഇത് നോക്ക്യ കാണൂല അപ്പൊങ്ങനെ ടൈമ്ക്കെക്കാരം
ഏതാ ഫോണപ്പൊ
പത്ത് മിൻറ്റായാപ്പൊ ഓഫായി
അല്ലെ ഏതാ ഫോണ്
ഇത് റെഡ്മിയാണ് ഫോണൊക്കെ പയേ ഫോണായിക്ക്ണ്
ആ
അപ്പൊ ഇപ്പൊ ഇത് ഈ വർക്ക് കിട്ടിയേക്കെന്നെണ് ഫോണും കേടെന്നു ഇയിപ്പോ ഇന്ന് നാളെ ക്കറ്റ് വാങ്ങണം സമയം കഴിയന്നോക്ക് വിചാരിച്ചേക്കെന്നെ കിട്ടണില്ലെ നമ്മളിങ്ങനെ വിളിക്ക ക്കുമ്പോ നമ്മള് എന്താ വിളിട്ട അത് പറഞ്ഞ കാണ് വിളിച്ചുമ പോതി് പിന്നെ ഫോൺ അങ്ങോട്ടും കൂടെ ഒക്കെ ആവുവാണ്-
ന
അതാണ് പിന്നെ കൊറെ ആൾക്കാര അങ്ങനെ വി ആകെ രണ്ടട്ടെ ഞാൻ വിളിച്ചിട്ടുള്ളൂ നിങ്ങൾ പറഞ്ഞട്ട് വിളിച്ചായിരിക്കുല്ല?
ഓഹ്--‌ ക്കെന്തേിലോ രാവിൽത്തെ കടിയൊക്കെ?
രാവിലെ ദോശ ഉണ്ടാക്കി കറി ഉണ്ടേന് കടലക്കറി.
ദോശാന്ന് പറഞ്ഞൽ നമ്മൾ അരിപ്പൊടി കളിക്കിയിട്ട്-
ആഹ് നിങ്ങെന്താ നിങ്ങക്ക്ന്താ ദോശക്കെന്താ പററയാ?
ഞാൻ ദോശ തന്നെയാണ്.
ആഹ് കലിക്കിട്ടല്ല ആഹ് ഞങ്ങ അരി അരക്കും രണ്ടും ഉണ്ടാക്കലു ണ്ട്. ഒരു ഉണ്ടാക്കും അല്ല അരിഅച്ച കാണ്ടന്നെ സാധാ ദോശ ഉണ്ടാക്കുക പൊടി പൊടി കലക്കി അങ്ങനെ ഇണ്ടാക്കാം പട ആവുമ്പോഴില്ല എക്ക് വല്ലാ പറ്റൂ
ജിയെ അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കൂല്ലേ?
അരി അരച്ചിട്ട് ഉണ്ടാകും.
മറ്റേ പുളിദോശല്ലല്ലോ മറ്റേ
അല്ല അല്ല പുളിദോഷ അത് വേറെ ഒഴന്നി ഇട്ടിട്ട് തലേൽ അരച്ചൊക്കണ്ടേ?
ആഹ് സാധാരണ നമ്മള പച്ചേരി അപ്പൊ ഈ പച്ചേരി തലേന്ന് ഇട്ടണോ?
ആഹ് തലേന്ന് വെള്ളത്തിലിട്ടക്കോ-
പിന്നെ ഉം ഞാന അങ്ങനെ അധികം അടുക്കളേക്ക് കയറാറല്ലേ-
ഏഹ് അപ്പൊ അവിടെ ഹസ്ബൻഡന് വീട്ടിലാ? ആഹ് ആഹ് ആഹ് ഹസ്ബൻറിന്റെ വീട്ടില് അങ്ങനെ നിങ്ങള് പൊടിയൊക്കെ അങ്ങനെ ഉണ്ടാക്കല ആയിരിക്കുല്ലോ?
ആല്ല അധികം പൊടിയടുത്തിട്ട് അങ്ങനെ ഓട്ടു ദോശൊക്കെ അങ്ങനെ ഉണ്ടാക്കലേ
ആഹ് അത് അതി അരച്ചു കിട്ടാ ഇല്ലും രസമല്ല കാരം ഞങ്ങക്ക് അങ്ങനെ പറ്റ മാറ്റ ഇത് വലിയ ടേസ്റ്റ് ഉണ്ടാവുല ഞങ്ങൾക്ക് കിടക്ക
അല്ല അവിടെങ്ങനെ കിട്ടാനിട്ട് നമ്മൾ അരി ഇതാക്കിയിട്ട് അരച്ചിട്ട് ഇതാക്കും. അത് നമ്മള് തലേന്ന അരി വെള്ളത്തില ഇട്ടിട്ട് പിറ്റേന്ന് ഇങ്ങനെ അരച്ചുണ്ടാക്കും. എല്ലാ ഈ സാധാ ദോഷന്നെ അരി മാ ആഹ് അരി തലേന്ന അരച്ചക്കല്ല തലേന്ന അരി വെള്ളത്തിലിടും. പിറ്റേന്ന് രാവിലെ നമ്മൾ അരക്കും സാധാ അയകാര്യുണ്ടല്ലോ?
അതന്നെ തലേ അരച്ചൊക്കെയെ?
തലേന അരച്ച വെക്കൂല തലേന അരി വെള്ളത്തിലിടൂ
ആഹ് മനസ്സിലായി രാവിലെ അരക്കോ
രാവിലെ അരച്ചിട്ട് നമ്മള് സാധാ കലിക്കിപ്പാരന പോലെ പരും-
ആഹ് ഞങ്ങങ്ങളാനെതന്നെ ചുടൽ അതാ ഞാ പറഞ്ഞ ഓരോന്നണ്ടാകും അപ്പൊ ചെറിയ മകനങ്ങള് ഇത് ചെറിയ മകന്റെ ഭാര്യ?
അല്ല അല്ല അവടെ മൂത്താമോനാ എന്റെ ഭർത്താവ്. ചെറിയ ആള് എന്താപ്പൊ നാട്ടിലില്ല ഓന് യു കെല് പഠിച്ചണ്.
ഓല് ടൈമ് നോക്കുലേ കുട്ടിയായിലേ എ അല്ലാ വേറെന്തൊക്കെ?
മോൾക്ക് പത്താം ക്ലാസ്സില് മാർക്കൊക്കെ ഉണ്ടായിുന്നോ?
ആഹ് ഓക്ക് എട്ട് എപ്ലസ് രണ്ട് എ.
ഓഹ്
ഉം.
പിന്നെ മെറിറ്റില് കെട്ടിയന്നെരുന്നു പ്ലസ് വണ്‌-
എങ്ങനെ?
ന്താ പ്ലസ് വണ്ണേ
ആഹ് ആഹ്
മരക്കില ഇങ്ങനെ കൊടുത്തിട്ട് കിട്ടിയതാണോന്ന്
പിന്നെ അങ്ങനെ കൊടുക്കണ്ട ഇതില് എൻണ്ട്രൻസിൽ പോവായതോണ്ടെ അതിന്റെ കൂടെ തന്ന പഠിപ്പിക്കും പ്ലസ് വണ്ണും പ്ലസ് ടുവൊക്കെ രണ്ട് വർഷത്തെ കോഴ്സാണ്. പ്ലസ് വണ്ണും പ്ലസ് ടു തന്നെയല്ലെ എൻട്രൻസിനും വരുക അപ്പൊ അത് ഇവിടെ കൃഷി പണി ഒക്കെ ആയിട്ട് അങ്ങനെ പോണ് സ്ഥലങ്ങളൊക്കെ ഉണ്ടോ
വരുമാനവൊക്കെ വേ
കൊഴപ്പില്ലാതണ്ട് കൊറേ സ്ഥലുണ്ട് ആ ഒരു കുട്ടിയല്ലേ ഉള്ളൂ ഓൾക്ക് പഠിച്ചാൻ താല്പര്യണ്ടായപ്പോ പടുപ്പിച്ചതാ
പഠിക്കാൻ താല്പര്യം ഉണ്ടാവും അതല്ലേ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കണ്
ഉം ആഹ്
ഞാനും സ സയൻസ് ആയിരുന്നു ബയോളജി സയൻസ്
ആ അവൾക്ക് പിന്നെ ബയോളജിനോട് വല്യ താല്പര്യമില്ല ഉം
അവരൊക്കെ പഠിപ്പിച്ച് കഴിയുപോത്തേന് സാമ്പത്തികം ഒരു ലെവലാവൂല്ലോ
ആഹ്
ആഹ് കാക്കാരൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പളേ
ആഹ് ആഹ് ആഹ് വേറെ ജോലികളൊക്കെ
ഞാൻ വിളിക്കാന്ന് ഏ അല്ല ഞാൻ പിന്നെ ഡിഗ്രി കംപ്ലീ റ്റാക്കി ഡിഗ്രി കപ്ലീ
ആഹ് ഡിഗ്രി കയിഞ്ഞു ആഹ് ആഹ് ആഹ്
ഞാനെന്നാ വിളിക്കാട്ടോ എന്നാ ശരി ഉം എന്നാ ശരിയെന്നാ ആഹ്